ഒ
എന്തുണ്ട്
ഓ നല്ലത്ന്നെടാ
ചോറക്കെ കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല ഞാൻ രാവിലെ ആ ഉച്ചക്കത്തേക്കെ ആയി രാവിലെ കഴിക്ക ക വൈകി ആ പത്ത് മണി ആയി കഴിച്ചപ്പോ രാവിലെ കപ്പപ്പുട്ട്
അ ആ
ഇറച്ചിക്കറി
അത് ശെരി ആ ആ
അവിടെയോ
ഇവിടെ ഗോതമ്പ് ദോശയും മുട്ടക്കറിയു ആയിരുന്നു രാവിലെ
ആ
ചിക്കനത്തേക്ക എല്ലാം ആയി ഇങ്ങനെ ഇരിക്കുന്നു
ഉ കഴിക്കാനായില്ലേ
കഴിച്ചില്ല അത് ചെറിയ ചെറിയ ജോലികളൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കയായിരുന്നു
ആ
പിന്നെ മെയിലുണ്ടോ
ആ വെയിലുണ്ട് പക്ഷെ അലക്കാനൊന്നുംല്ല ഇന്നലെ മിഞാന്ന് കേട്ട ല കി
ആ ഇവിടെയും രാവിലെ എല്ലാം അലക്കി ഇട്ടു ഉം ഹസ്ബന്ഡ് പോയാ
ആ പോയി പോയി
ഉം ഒറ്റക്കാണോ
ഇല്ലല്ല മോളുണ് ട് ഉമ്മച്ചിയുണ്ട് വാപ്പയുണ്ട്. ഇന്ന് അവർക്കൊന്നും ജോലിയില്ല. ഉം. പി ഉമ്മച്ചിയും മോളും കൂടി പച്ചമുളക് പറിയ്ക്കാൻ പുറത്തേക്ക് ഇറങ്ങിയേക്ക. ആഹ് ഉണ്ട്.
ഉം ഹും.
ഇപ്പ അത്യാവശ്യം നല്ല രീതിയില് ഉണ്ട്. ഓ ആ വീട്ടിലേക്ക് ആവശ്യത്തിന് കിട്ടി പ്പ വീട്ടിലേക്ക് പച്ചമുളക് കടയിൽന്ന് വാങ്ങിക്കലില്ല.
ആഹാ
പർച്ചങ്ങ് വെച്ചേക്കും ഫ്രിഡ്ജിലോട്ട്.
അത് മാത്രമേ ഉള്ളൂ അത് വേറെന്തെങ്കിലും ഉണ്
വേറെ വേപ്പല നമുക്ക് വീട്ടിലേക്ക് എടുക്കാനായിട്ട് പച്ചമുളക് വേപ്പല മുരിങ്ങ മുരിങ്ങ മരം ഉണ്ട്.
ആ ഹാ
പിന്നെ പപായ. പപ്പായ ഞങ്ങൾട അത് ഒടിഞ്ഞു പോയി. അപ്പൊ ഇത് ഇണ്ടായിരുന്നു പിന്നതൊടിഞ് മുളച്ച് വരുന്നേ ഉള്ളൂ. ഇങ്ങനെ പപ്പങ്ങ ഉണ്ടാവാനൊന്നും ആയിട്ടില്ല പിന്നെ വാഴയുണ്ട്. അത്രയേ ഉള്ള നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റ വീട്ടിൽ പ പാചകത്തിന് എടുക്കാൻ പറ്റിയത് ഇതൊക്കെ തന്നെയുള്ളൂ. പിൻ ചേമ്പ് മുളച്ച് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇ ചേമ്പെങ്ങനെയാ മുളച്ചേ? ഉമ്മച്ചി പറഞ്ഞ് ഈ പച്ചക്കറി വേസ്റ്റ് ഒക്കെ കൊണ്ടിടുമ്പോളേ ചിലപ്പോ ചേമ്പ് ചിലപ്പോ സൈഡ് ചീത്തയ ചെലതൊന്നും എടുക്കൂല്ലല്ലോ. അതൊക്കെ കൊണ്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ കൊണ്ട് മുരിങ്ങയുടെ ചുവട്ടില് തട്ടും.
ആഹാ ആയിരിക്കാം ഉം.
ഞങ്ങളാണെങ്കി തക്കാളി മുളപ്പിക്കാൻ നോക്കി ഇത് മൊളക്കുന്നേ ഇല്ല.
ആ നമ്മള് അല്ലാതെ മുളപ്പിക്കാൻ നോക്കി കഴിഞ്ഞാല് കിട്ടത്തില്ല. അല്ലാതെ നമ്മളിങ്ങനെ വേസ്റ്റ് ത്തെങ്കിലും കൊണ്ടിടുവാണെങ്കിൽ പെട്ടെന്ന് കിളിച്ചു കേറും
ത്തി തന്നെയാണ് കൊണ്ടിട്ന്നത് മുളക്കെട്ടേ എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയാണ് ഇട്ന്നത് പക്ഷെ മോളക്കുന്നില്ല ഞങ്ങൾടെ കെണറിന്റെ സൈഡിലായിട്ട് ഒരെണ്ണം തനിയെ മോളച്ചു വന്നു അത് പക്ഷെ ഇന്റർലോക്കെയ്തെന്റെ എടയി കൂടിയാണ് എങ്ങനെ മോളച്ച്ന്നറിയില്ല ശേ വെയില് ഡയറക്റ്റ് വെയില് തട്ടുന്ന സ്ഥല ആയതു കൊണ്ട് ചെറിയ എങ്ങനെ എന്താ പറയാ നമ്മുടെ ചെറിയില്ലേ ചെറിടെക്കെ അത്രയാ അത്രയാമ്പോ തന്നെ പഴുക്കുന്നു
ആ ആ
പിന്നെ അതങ്ങ് വെയില് കൊണ്ടിട്ടേ ഇങ്ങനെ നല്ലോണ്ണം തളർന്ന് ഇതായി വാടി പ്പത്തെക്കും വാപ്പച്ചി പിന്നെ അത് വെട്ടിക്കളഞ്ഞു
അത് ശെരി ഉം ഉം
കുളിക്കാണ് പിന്നെ ന്താണ് കുളിയൊക്കെ കഴിഞ്ഞോ ഉം ഉം നാളെ ഞാറാഴ്ച ആയത് കൊണ്ട് പുറത്ത് എവിടെങ്കിലും പോവോ
ഇല്ലില്ല അങ്ങനെ ഞാറാഴ്ച പ്രത്യേകിച്ച് അങ്ങനെ പോവലൊന്നുല്ല വല്ല കല്യാണം എന്തെങ്കിലുക്കെണ്ടെങ്കില് പോവും നാളദേ മോളും ഉമ്മച്ചിയൊക്കെ കോട്ടയത്ത് പോകുന്നുണ്ട്
ആ ഹാ
ഉമ്മാടെ ഇത്താടെ എളയ മരുമോളുടെ വീട് കോട്ടയത്താണ്
ശെരി ആ ആ
ഗൾഫിലേക്ക് ഹസ്ബന്റ് പോവാണ് അപ്പൊ പുള്ളിക്കാരത്തി ജോലിക്കൊള്ള കാരണം കുഞ്ഞും ഉള്ളത്കൊണ്ട് പുള്ളിക്കാര തിടെ വീട്ടിലാ ഇവിടെ അങ്ങനെ നിക്കല്ല അപ്പൊ അങ്ങോട്ടൊന്ന് പോന്നു ക്കെ ആൾക്ക് ഡ്രസ്സിന്റെക്കെ ചുരിദാറിന്റെക്കെ സെയിൽ സണ്ടേ
ആ ഹാ
പോകുമ്പോത്തേക്കും ഇപ്പൊ കയ്യിലുള്ളതൊക്കെ സ്റ്റോക്കൊക്കെ പഴയതാണ് അപ്പൊ അതൊക്കെ വിറ്റ് തീർക്കാൻ പോണുന്നപ്പ ഉമ്മച്ചി പറഞ്ഞു നല്ലതാണെങ്കി പോയി എടുക്കാം ഇപ്പൊ ആളെ ഒന്ന് കണ്ടതുപോലെആയി
ശരിയാ ആഹാ
പോണ് നാളെ എന്നാ വിളിച്ച് ഞാൻ പോണില്ല എനിക്ക് ബസ്സിന് ദൂരെ ശ യാത്ര ചെയ്താൽ ശർദ്ദിക്കാൻ വരും
ആഹാ ട്രെയിന ഇല്ല അവിടന്ന്
ട്രെയിൻ ഉണ്ട് പക്ഷെ പോകുന്ന സമയത്തൊന്നും നമുക്ക് കിട്ടൂല
ഉം ഹും
പിന്ന ട്രെയിന് പോയാലും പിന്നെ ബസിന് പോണം ഇപ്പം പിന്നെ പ്രിയദർശിനി ഫ്രീ ആണല്ലോ കെ എസ് ആർ ടി സി ആ അപ്പൊ ഇവിടുന്ന് വയറ്റിലെ പോയി ട്ട് അവിടെന്ന് കോട്ടയം പോകും അപ്പൊ നാത്തൂനെ നാത്തൂനും കോട്ടയംറൂട്ടാണ് കല്യാണംഴപ്പിച്ചേരിക്കുന്നത് എറണാുളം ബോർഡർ കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് കോട്ടയം ജില്ലയിലോട്ട് കയറുമ്പോൾ തന്നെ അപ്പൊ നാത്തുന അവിടെന്ന് കേറും
ഓഹോ ഉം
ഞാൻ പോണില്ലാന്ന് വെച്ച് യാത്ര ചെയ്തു തരുമ്പോ ആകെവശതായിയിപ്പോ
അതെ ആ ആ ആ കാഴ്ചയൊന്നും കാണുന്ന ഇഷ്ടല്ലേ
അല്ല ഞാനെങ്കി ഛർദ്ദിക്കും ഹ സാട്ടി സി പ്ര പ്രത്യേകിച്ചു
അപ്പൊ എന്തെങ്കിലും ടാബ്ലറ്റ് എടുത്തിട്ടാണോ പോന്നേ
ഞാൻ അങ്ങനെ ദൂരയാത്രങ്ങൾ ചെയ്യാറില്ല പിന്നെ പോകുയാണെങ്കിൽ കൂടിപ്പോയാ നാത്തൂവിൻന്റെ അങ്ങോട് അതും ബസ്സിൽ കയറ കഴിഞ്ഞാല് ഞാൻ കണ്ണും പൂട്ടി അങ്ങി ഇരിക്കും പിന്നെ സ്റ്റോപ്പ് എത്താറ ഇവ വിളിക്കേള്ളൂ ആ കെ എസ് ആർ ടി സി കാ കണ്ടാലും എനിക്ക് ഒമിറ്റ് ചെയ്യാൻ വരും എന്താന്നറിയില്ല റെഡ് വണ്ടി കാണുമ്പോട്ടാ ചുമന്ന കഎസ് ആർ ടി സി കാണുമ്പോ പിന്നെ കേറുമ്പോ ഏതിൽ കയറിയാലും അതിപ്പോ പ്രൈവറ്റ് ബസ് ആണെങ്കിൽ ഇപ്പൊകൊ കുറച്ച് ദൂരം കൂടുതൽ പോകുവാണെങ്കിലും
ഹ്മ്മ് ഹ്മ്മ് അത് ശരി അഹ് അഹ് മ്
ട്രെയിന് ഒന്നു കുഴപ്പില്ല അതുപോലെ കാറിൽ എനിക്ക് എ സി ഇട്ടിട് ഗ്ലാസ് ഒക്കെ കേറ്റിയിട്ട് യാത്ര ചെയ്യുമ്പോൾ ആ സ്മെല്ലൊന്നും പിടിക്കൂല്ല തലവേദന എടുക്കും
അഹ് അത് ചെലവർക്ക് അങ്ങനെയ ഈ സ് തിടെ സ്മെൽ കാറിൽ ഭയങ്ക ബുദ്
അഹ് അല്ലാതെ നമുക്ക് ഗ്ലാസൊക്കെ താഴ ത്തീട്ട് എത്ര ദൂരം വേണങ്കിലും യാത്ര ചെയ്യാ കൊഴപ്പല്ല. പിന്നെ ട്രെയിനും എത് എത്ര നേരം വേണെങ്കിലു ഇരിക്കാൻ യാതൊരു പ്രശ്നോം ഇല്ല. ബൈക്കും ഓട്ടോയും ഒന്നും കൊഴ പ്പൂല്ല പിന്നെ എനിക്ക് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫോണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അസ്വസ്ഥത.
അ ശെരി ആ എനിക്കും അങ്ങനെയുള്ള് നമ്മൾ ഒത്തിരി ലോങ്ങ് പോകുമ്പഴത്തേക്കും തലയ്ക്ക് ഇങ്ങനെ ഭാരം പോലെ വന്നിട്ട് ശർദ്ദിക്കാൻ തോന്നും. അപ്പോ നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഫോൺ നോക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നമുക്കപ്പോ വീണ്ടും ആ ഒരു വ് വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഇങ്ങനെ കൂടും.
ഞാൻ പക്ഷേ ജോലിക്ക് വരുന്ന സമയത് ത്ത് ഒരു മുക്കാ മണിക്കൂറിന് മേലെ വൺ സൈഡ് യാത്ര ചെയ്യാരുന്നു അപ്പോഴൊന്ന് ഇത് നോക്കുമ്പ എനിക്ക് വലിയ പ്രശ്നില്ല. ഇപ്പ എനിക്ക് തോന്നണു ഞാൻ ജോലിയൊക്കെ നിർത്തി വീട്ട് വിന്നറസ് ഞാ പ്പ ഇരിക്കാണല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ആ
നമ്മൾ ഒത്തിരി നാൾ കൂടിയിരുന്ന് യാത്ര ചെയ്യുമ്പോ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒണ്ടാവും. ബസ്സിനകത്തൊക്കെ കേറും പ മ് മ് പിന്നെ എന്താണ് കറി വെച്ചേ?
കറി രാവിലത്തെ എറച്ചിക്കറി ഇച്ചിരി ഇരിപ്പുണ്ട്, പിന്നെ മീൻ മൊളകിട്ടത് ഇന്നലത്തെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പ വെണ്ടക്ക ഒലത്തിയിട്ടിണ്ട് തോരം പോലെ പിന്നെ മീൻ പൊരിക്കാനിണ്ട്.
മ് മ് കുട്ടിയെല്ലാം കഴിച്ചോള്ളുവോ?
ആ അവള് ക്കെ കഴിച്ചോളും മുടി വളരൂന്നും പ കൊടുത്ത എല്ലാ പച്ച കറിയും തിന്നോളും.
മ്
ആ സ പിന്നെ വേറെ അവിടത്തെ വിശേഷം എന്തൊക്കെയാ?
ഇവിടെയും ഉച്ചയ്ക്ക് ഇവിടെ ഉണക്കൽമീനാണേ അത് നമ്മള് പച്ചക്കറി വെ ച്ചത് ഉണ്ടായിരുന്നു സാമ്പാർ വെച്ചു
സാമ്പാറും ഉണക്കമീൻ പൊരിച്ചത് നല്ല കോമ്പിനേഷൻ
ആ അതെെ ത ആ പിന്നെ ഗ്യാസിന്റെ പ്രശ്ന ആണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ പറയണ്ട ഗ്യാസ് കേയറും ആ എനിക്കാണെങ്കിൽ നല്ല ഗ്യാസിന്റെ പ്രശ്നമുള്ള ആളാ നമ്മള് ടാബലറ്റ് എടുത്ത കഴിഞ്ഞാലും ചില ദിവസം ഇങ്ങനെ ഗ്യാസ് കയറുന്ന ഫു്ഡ് ആണെകിലും ത്തെ എടുക്കുമല്ലോ എന്നാൽ പോലും ഒരു രക്ഷയില്ല എങ്ങനെങ്കിലും ഉം ഒന്നി തലവേദന അല്ലെങ്കിൽ വയറുവേദന
ഓ
ഉം
തലവേദന ഗ്യാസിന്റെയും വരുംല്ലേ
ആ നമുക്ക് നല്ല തലയ്ക്ക് ഭാരം തോന്നും എന്നിഅങ്ങ് ഇങ്ങനെ നമ്മള് കുത്തിരിക്ക പുന്ന സയത്തൊക്കെ ഭയങ്ക ഭയങ്കര വിങ്ങുയിരുന്നു ഒരു സൈഡൊക്കെ ആ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി ചില സമയത്ത് ഛർദിച്ചെ മാറത്തുള്ളൂ ചിലപ്പോ എന്തെങ്കിലും ഇഞ്ചെക്ഷൻെ ഒക്കെ എടുക്കേണ്ടി വരും ഒട്ടും മാറത്തില്ല നമ്മൾ ടാബലറ്റ് എടുത്തിട്ട് കിടന്ന് ഉറങ്ങണം ചില സമയത്ത് എങ്കിലേ മാറത്തോളൂ ആ നമുക്ക് അതിന്റെ കൂടെ എനിക്ക് നേരത്തെ ഈ മൈഗ്രെയിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ആ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അതില്ല അതിനന്നും മെഡിസിന ഒക്കെ എടുത്ത് എന്തായാലും വലിയ പ്രശ്നം ഇല്ലാതിരിക്കുക ഉം നന്ന ഇരിക്കില്ലേ
എനിക്ക് ഫുഡ് ഇപ്പ നമ്മള് കൊറ നേരം വൈകി എന്നും ക്കഴി ുന്ന ആ ഒരുടൈം ഒക്കെ കഴഞ്ഞങ്ക നി ഒരു നേരത്തെ ഫുഡൊക്കെകപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഗ്യാസ് കറും പിന്നെ ഗ്യാസ് ക വേന ങ്ങളൊന്നുമല്ല എനിക്ക് വയർ വേഗം എന്നറിയ ഒരു പിടി തിുമ്പ തന്ന വയർ നിറയുംാ കച്ചപ്പെട്ട് കെടൂല അങ്ങനത്തെ ഭയങ്കര അസ്വസ്ഥതയൊക്കെയാ അതൊരു ഒരാഴ്ചത്തേക്ക് ഉണ്ടാവും പിന്നെ അതൊന്ന് റെഡിിയായി വരണം
ഉ പിന്നെ പൊതുവേ നമ്മള് പെണ്ണുങ്ങൾക്ക് ഈ ഡെലിവറി ചെയ്ത് കഴിഞ്ഞി് അങ്ങന ഗ്യാസിന്റെ പ്രശ്നം ഇ ഉണ്ടാവില്ലെന്ന ആ പറയുന്നത് നമ്മൾ ആ സമയത്ത് കുറച്ച് മെഡിസിന് അമത്തെേ ആയുർവേദ പച്ചമരുന്ന് അങ്ങനെ എടുക്കുന്നതാ പക്ഷെ എന്നാലും എനിക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷമാണ് ഇനെ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായത് ഉം
ആ എനിക്കാണെങ്കിലും മിക്കവർക്കും ഡെലിവറി പ്രഗ്നൻസി ടൈമിൽ ഗ്യാസിന്റെ പ്രശ്നം വരും എന്റെ കൊച്ചാപ്പാടം മോൾക്കൊക്കെ ഗ്യാസിന്റെ പ്രോബ്ലം വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ ദൈവം സഹായിച്ച് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല
ഉം ഹം എപ്പോഴാണോ ചിക്കൻ തനി കഴിക്കുന്ന
ആഹ ഒരുോ ഒന്നര ഒൊക്കെ കഴിയുമ്പോ കഴിക്കണം വിശപ്പായി വരുന്നേ ഉള്ളൂ അങ്ങനെ ഒ വിശിക്കുന്നവർ വിശിക്കുന്നവർ കഴിക്കും ഇവിടെ ഒന്നിച്ചിരിക്കണ പരിപാടി അങ്ങനെയൊന്നുമല്ല ഒന്നിച്ചിരിക്കുന്നത് പുൊറത്തെ എവിടെെങ്കിലും പോയി ഫുഡ് കഴിക്കുമ്പോ
ആഹാ ഇടയ്ക്ക് എങ്ങനെ പോവാറുണ്ട്
ഇടക്കല്ല ഇതിപ്പ നാത്തോനും പിള്ളേരക്ക ഒെ വരുമ്പോഴത്തേക്കും ഞങ്ങെല്ലാവരും കൂടി ഇവിടെ ഒരു മന്തി സ്പോട്ട്ുണ്ട്
ആഹഹ ഉ
അതുമല്ല ഇപ്പോഴൊക്കെ രണ്ടു മാസം കൂടുമ്പോ ഒരിക്കലൊക്കെ രാത്രി പോയി അവിടെന്ന് അറേബ്യൻ പാലസ് ഫേമസ് ആ നല്ല ടേസ്റ്റ് ആണ് അപ്പോ അവിടത്തെ കഴിച്ചാ നമുക്ക് പിന്നെ വേറെ ഇവിടത്തെ മന്തി ടേസ്റ്റ് പറ്റൂല എന്ന് പറയും
ആ
നല്ല ടേസ്റ്റ് ആണ് സംഭവം നമ്മള് ചെല്ലുമ്പോ തന്നെ അവര് സ്റ്റാർട്ടർ ആയിട്ടൊരു സൂപ്പ് ഒക്കെ തരും. പക്ഷെ ഇപ്പൊ ഇത്തവണ ചെന്നപ്പോ കിട്ടില. ചോയിച്ചപ്പോ പറഞ്ഞു ആ സൂപ്പ്ണ്ടാക്കണെങ്കി ഒരു സിലിണ്ടർ ഗ്യാസ് വേണം. ക്ഷാമം കാരണം സൂപ്പ് ക്യാൻസെലെയ്ത് കോംപ്ലിമെന്ററി ആണത്. അത് ക്യാൻസലെയ്തു ഇനി ക്ഷാമൊക്കെ തീരട്ടെ. ഓ ഞങ്ങള് മെയിനായിട്ട് സൂപ്പ് കുടിക്കാനാ പൊ പോവുന്നത്
ഇപ്പഴും അവിടൊക്കെ ഇങ്ങനെ സിലിണ്ടർ കിട്ടാൻ ബുദ്ധിമുട്ടാണ്ല്ലേ ഇവിടെ
ആഹ് ഇവിടെ ബുക്കെയ്ത് നമ്മളിപ്പോ ബുക്കെയ്ത് വന്ന് കഴിഞ്ഞാ പിന്നെ നാപ്പത്തഞ്ച ദിസ കഴിഞ്ഞാലേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതിന്റെ ഇടയ്ക്ക് ഗ്യാസ് തീർന്ന ഒരു ര ഷില
ഇല്ല ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് ഇവിടെ കിട്ടും
ആഹ് ഏതാ കണക്ഷനേതാ
നമുക്ക് ഭാരത് ഗ്യാസ് തന്നെയാണ്
ട്ടതെന്ന പക്ഷെ ഇവിടെ നാല്പ്പത്തിയഞ്ച്
ഉം ഉം
എന്റെ വീട് ലൊക്കെ എച്ച് പി ആണെ. അത് അങ്ങനെ പ്രശ്നൊന്നുല്ല വൺ മന്ത് ഒക്കെ തന്നെ ധാരാളം
ഉംഹ്
ഇതിപ്പ ഞങ്ങളത് കാരണം കെറ്റിലാണ് വെള്ളം തിളപ്പിക്കുന്നതൊക്കെ കുടിവെള്ളൊക്കെ. അതുപോലെ ചോറ് വെക്കാനൊക്കെ ഇവിടെ അടുപ്പ് കത്തിക്കാൻള്ള ഫെസ്ലിറ്റി കാര്യങ്ങളൊന്നുല്ല ചോറ് വെക്കാനൊക്കെ കെറ്റില്ല് വെള്ളം തെളപ്പിച്ച് കലത്തിലൊഴിച്ചിട്ട് നല്ല തെള ഫുൾ തെളച്ച് ആ വെള്ളം അപ് അപ്പ പിന്നെ അത് വേഗ ആകോല്ലോ
അഹ് ആഹ്
ആഹ് അങ്ങനെ ഗ്യാസ് ലാഭിക്കാൻ നോക്കുന്ന അപ്പ അത് കാര്ണം കറണ്ട് ബില്ല് ഇത്തവണ കൊറച്ച് കൂടി
ഉം ഉം
ബന്റ് പറയുന്നുണ്ടാര്ന്ന് ഇതെന്ത് ഇങ്ങനെ കൂട്യേ ഞാൻ പറഞ്ഞു കെറ്റില്ലില് വെള്ളം രാവിലെ മോള് ഏഴരക്ക് പോവല്ലൊ അപ അവള് ആറ് മണിക്ക് എണീപ്പിക്ക അപ ആ സമയത്തൊക്കെ വെള്ള ന് ഭയങ്കര തണുപ്പായിരിക്കും അപ അവൾക്ക് കുളി ക്ക്യാനായിട്ട് ഒരു കെറ്റില്ല് വെള്ളം വെക്ക് രണ്ട് കെറ്റില് വെള്ളം കുടിവെള്ളം പിന്നെ ചോറിനൊരു കെറ്റില് രാവിലെ തന്നെ നാല്തവണ കെറ്റില് വ കിന്ന അപ്പൊ പിന്നെ ഗ്യാസ് കത്തിക്ക് കെറ്റില് ഉപയോഗം കൊറ ച്ചു. അപ്പ ഞാൻ പറഞ്ഞ് ഗ്യാസ് തീർന്ന് കഴിഞ്ഞാ കിട്ടാൻ പാടല്ലേ?
ഉം
അതുകൊണ്ടാണ് നമ്മള് ഈ അഡ്സ്റ്റ് ചെയ്യുന്നത് ഇൻഡക്ഷൻ കുക്കർ ആണെങ്കിൽ കംപ്ലൈന്റ് അതുണ്ടെങ്കി നമുക്ക് ഇത്ര വലിയ പ്രശ്നല്ല ഇൻഡക്ഷൻ കുക്കർ കെറ്റിലിന്റെ അത്ര കറണ്ട് വരുന്നില്ല. ആപക്ഷേ? ബെഡില് പൂച്ചേനെ കേ ഇവിടെ മൂന്ന് പൂച്ചക്കുഞ്ഞുണ്ട്. അതിലൊരെണ്ണം ഇവളുടെ ഭയങ്കര പെറ്റാണ് ഭയങ്കര ഇഷ്ടമാണ് അത് ഇവൾക്ക് ഇരുന്ന് കൊടുക്കും. കും അതിനെ തൂക്കി എടുത്തൊണ്ട് വന്നേക്കാണ്. എനിക്കാണെങ്കി പൂച്ചേനെ പേടി.
ഉം